ട്ടാഹ് കേക്കുന്നുണ്ടോ
ഹലോ
ഹലോ കേക്കാമോ
ഹലോ കേക്കാൻ പറ്റും ക്കുന്നുണ്ടോ
ആഹ് കേക്ക്ന്ന് കേക്ക്ന്ന്
എന്തൊക്കെയുണ്ട് വിശേഷം സു സുഖായി ട്ടിരിക്കുന്നോ എല്ലാവരും
ആഹ് എല്ലാർക്കും സുഖവാ
അതെ അഇവിടെ നല്ല മഴയുണ്ട് ഇന്ന് രാവിലെ മുതല് നല്ല മഴയാണ് അവിടെ എങ്ങനെയാ മഴയൊക്കെ ഉണ്ടോ
ഇവിടെ രാവിലെ കുറച്ച് നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ ഇപ്പ ദാണ്ട മഴ തുടങ്ങി
അത് ഇവിടെ ഇവിടാ രണ്ട് മൂന്നു ദിവസമായിട്ടേ മഴയാ ഇപ്പൊ വെയിൽ കാണാനേ ഇല്ല അപ്പൊ നമ്മള് വെയിലുണ്ടെങ്കിൽ വെയിലിന് കുറ്റം പറയും മഴ വന്നാ മഴയെ കുറ്റം പറയും അങ്ങനത്തെ ഒരു അവസ്ഥയാ വെയിലാണേലും മഴയാണേലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ചെറിയ തരത്തിലൊക്കെ
ആന്നന്ന് അല്ലാത്തപ്പോ ഭയങ്കര ചൂടും മഴ അല്ലാത്തപ്പം ഈ തുണിയൊക്കെ കഴുവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ ഉണാക്കി എടുക്കണ്ടേ
അതെ സത്യാ വെയിലുള്ളപ്പോഴാണെങ്കിൽ തുണി കഴുകി ഇടുന്ന മാ ത്രേ ഓർമ്മയള്ളൂ പെട്ടെന്ന് തന്നെ ഉണങ്ങി കി ട്ടും പക്ഷെ മഴ കഴുകിയാൽ അത് ഉണങ്ങി കിട്ടാൻ ദിവസങ്ങൾ എടുക്കും ഭയങ്കര ബുദ്ധിമുട്ടാ അതൊക്കെ
ആഹ് ഇനിപ്പാ എന്താ ചെയ്യൂന്ന് അറിഞ്ഞൂടാ ഇപ്പ കൊറ കൊറച്ച് ദിവസായി വെയിൽ കണ്ടിട്ട് ഇന്ന് രാവിലെ ഇച്ചിരി വെയിലുണ്ടാർന്ന് ഞാൻ വിചാരിച്ച് ഇന്ന് വെയിലായിരിക്കുംന്ന്
അല്ലെ ഇനിപ്പോ ജൂൺ മാസം ആവാൻ പോവല്ലേ ഇനിയങ്ങോട്ട്
മഴയായിരിക്കും
ക്കും ഇനി വെയില് ഈ ടു വീലറിലൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിലേ കേക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്
ആഹ് കേക്കാം കേക്കാം
ഓക്കെ പിന്നെ ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടോ മഴയും വെയിലും ഒക്കെ കാലം തെറ്റിയാണ് വരുന്നത് പണ്ടൊക്കെ ഇപ്പം ഓരോ കാലം ഉണ്ടായിരുന്ന് എല്ലാത്തിനും ഇപ്പ മഴയുടെ സീസൺ വെയിലിന്റെ സീസൺ പക്ഷെ ഇപ്പ അങ്ങനെയല്ല ഇപ്പൊ എല്ലാം കാലം തെറ്റിയാ വരുന്നത് എല്ലാം നമ്മുടെ പ്രകൃതിയുടെ ഓരോരോ ഈഹ് കാര്യം നമ്മള് മനുഷ്യര് പ്രകൃതി ഓരോ ദിവസവും കൊന്നൊണ്ടേയിരിക്കുവ
ഉം ആന്ന് നമ്മൾ അറിഞ്ഞു പോലും അറിയാതെ പോലും നമ്മള് തന്നെ ഓരോ കാര്യങ്ങള് കാരണം ആണ് ഇങ്ങനെ പൊല്യൂഷൻ തന്നെ എന്തോരം വണ്ടികളാ ഇപ്പൊ പോകുന്നത്
അതെ സത്യാണ് ഇപ്പം പണ്ട് കാടുകള് അതേപോലെ ഈ കാടുകൾന്ന് പറയുന്നത് ഈ ഒരു ആവാസ വ്യവസ്ഥയാണ് മൃഗങ്ങളുടേം പക്ഷികളുടേം ഒക്കെ അതൊക്കെ നമ്മള് വെട്ടിത്തെളിച്ച് വീട് വെക്കാനും അതേപോലെ എന്താ വലിയ കെട്ടിടങ്ങൾ പണിതുയർ ത്താനും വേണ്ടിട്ട് എല്ലാം വെട്ടി നശിപ്പിച്ച് മരങ്ങളും വെട്ടി എല്ലാം ചെയ്തുകൊണ്ടിരിക്കയാണ് അപ്പൊ നമ്മുടെ പ്രകൃതിയെ തന്നെ നമ്മള് നശിപ്പിച്ചു കൊണ്ടിരിക്കയാണ് അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ പ്രളയം അതേപോലെ മെയിനായിട്ട് മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെ മരങ്ങളൊക്കെ വെട്ടി നശിപ്പ് പ്പിക്കുന്നത് കൊണ്ടാണ്
ആന്നന്ന് മരം ഇല്ലല്ലോ മരം ഇപ്പം പ്രളയം ഉണ്ടാവുന്നെങ്കിൽ പോലും തടഞ്ഞു നിർത്തണമെങ്കില് മരങ്ങളോ ഒന്നും ഇല്ല ഡയറക്റ്റ് അങ്ങ് ഓരോ ബിൽഡിങ് ഓരോ കെട്ടിടങ്ങളിലോട്ടുംക്കെ അങ്ങ് വരുവല്ല്യായോ ഇതാണ് ആൾക്കാര് ഒരുപാട്
അത് അത് സത്യാണ് അത് മാത്രല്ല കാട്ടില് നമ്മളിപ്പോ കാടെല്ലാം വെട്ടി നശിപ്പിക്കും അപ്പൊ കാട്ടിലെ ജീവികളെല്ലാം നമ്മുടെ നാട്ടിലോട്ടിറങ്ങും എന്നിട്ട് നമ്മൾ അവയെ തന്നെയാണ് കുറ്റം പറയുന്നത് ശരിക്കും നമ്മളല്ലേ അവരുടെ ആവാസവ്യവസ്ഥ നശിപ്പിക്കുന്നത് അതുപോലെ ആ മരങ്ങളൊക്കെ വെട്ടിമറിക്കുമ്പോ ഈ പക്ഷികള ഒക്കെ കൂട് കൂട്ടുന്നത് ഈ മരങ്ങളിലാണ് അപ്പൊ അവർക്കും ഇടവില്ലാതാവുകയാണ് ശരിക്കും നമ്മള് മനുഷ്യര് ഭൂമി നമ്മുടെ മാത്രമാണെന്നുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഈ മൃഗങ്ങളും പക്ഷികളും ജീവജാലങ്ങളുംയെല്ലാം ഭൂമിയുടെ സ്വന്തമാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല പലരും
ആന്ന് ആന്ന് മരം ഇപ്പം കിളികൾക്ക് തന്നെ കൂട് വെക്കണാെങ്കിൽ ഒറ്റ മരങ്ങളും ഇല്ല മരങ്ങൾ ഉള്ളതെല്ലാം ചെറിയ ചെറിയ മരങ്ങളും നേരത്തേക്കെയാണെങ്കി ലാ വലിയ വലിയ മരങ്ങളുണ്ടായിരുന്നു റോഡ് സൈഡിലായാലും ഈ ഓരോ ഭാഗ ത്തോക്കാ അവിടാണെങ്കിൽ നിറച്ച് കിളികളായിരിക്കും ഇപ്പം ഇപ്പം കിളികളൊന്നും ഇല്ല പ പണ്ടൊക്കെ ഇണ്ടായിരുന്നു പലതരത്തിലുള്ള കിളികൾ ഉണ്ടായിരുന്നത്
അത് സത്യാണ് ഇപ്പം കിളികളെ കാണാനേ ഇല്ല പണ്ടക്കെ വർഷത്തെരിക്കലെങ്കിലു ഒരു തത്തമ്മ വീടിന്റെ മുമ്പി കൂടെ പറന്ന പോകുന്നതൊക്കെ നമ്മൾ കാണോയിരുന്നു ഇപ്പൊ അങ്ങനെ ഒരു പക്ഷിയെ കണ്ടിട്ട് തന്നെ കണ്ട ഓർമ്മ പോലുല്ല അതുപോലെ എന്തിനാ പറയുന്നത് നമ്മുടെ വീട്ടില് നമ്മൾ ഡൈ നീ കാണുന്ന ഒരു പക്ഷിയായിരുന്നു കാക്ക ഇപ്പൊ കാക്കകളെ പോലും അമിതമായിട്ട് കാണാറുണ്ടോ ഞങ്ങടെ നാട്ടിലൊന്നും ഇപ്പൊ കാക്കകളെ അിതികം കാണാ ഇലല അതുപോലെ അണ്ണാൻ അണ്ണാനെയൊക്കെ പണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ജീവിയായ്രുന്നു ഇപ്പം ഇങ്ങനെയുള്ള ജീവികളെ കാണാനേ ഇല്ല അപ്പം അത് ത്‌തിന്റെ കാരണം എന്ന് പറഞ്ഞാലും നമ്മൾ തന്നെയാണ് നമ്മൾ അവരുടെ വാസസ്ഥലങ്ങൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ അവർ അവയ്ക്ക് വംശനാശം സംഭവിച്ച് കൊണ്ടിരിക്കാണ്
ആണ് ആണ് ഇനി പുതിയ വരുന്ന തലമുറക്കാണെങ്കി ഇനി കിളികളെയൊക്കെ ഫോട്ടോയിലൂടെയ് പടങ്ങളിലൂടെയൊ ക്കെ മാത് ത്രായിരിക്ക അറിയാൻ പെട്ണ്
അതെ അത് സത്യാണ് ഇപ്പം നമ്മടെ വരും തലമുറക്ക് പോലും ഇവയൊക്കെ അറിയണംന്ന് നമുക്കൊരു ഉറപ്പൂല്ല
ആഹ് ഇപ്പ തന്നെ ഓരോ കിളികളൊന്നും ഇല്ല പറഞ്ഞ പോലെ തന്നെ ഈ തത്തയൊക്കെ തന്നെ ഞാൻ കണ്ടിട്ട് കൊറേ നാളായി നേരത്തെക്കിഷ്ടം പോലെ ഇഷ്ടം പോലെന്ന് വെച്ച ഞങ്ങളടെ താഴെ വയലാണ് അപ്പൊ അവിടൊണെങ്കി നിറച്ച് തത്തമ്മ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടത്തോടെ വരു ഇപ്പം എനിക്ക്‌ തോന്നുന്നത് ഇപ്പൊ രണ്ടു മൂ കൊറെ വർഷങ്ങളായിട്ട് തന്നെ ഞാൻ തത്തമ്മ ഇങ്ങനെ
അത് സത്യാണ് ഞാനും ക കാണാറില്ലാ തത്തമ്മയെ പണ്ടൊക്കെ കാണാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പം കാണാറേ ഇല്ലാ അതിയൊനൊന്നും അതുപോലെ വയലുകള് വയലന്ന് പറയുമ്പം ആ എന്താ നമ്മുക്ക് ഇപ്പ ഈ വേനൽക്കാലം ആവുമ്പോ പലരുടെയും വീട്ടില് വെള്ളം കാണൂല്ല വരൾച്ചയായിരിക്കും പക്ഷെ ഈ വയലിന്റെ സമീപ പ്രദേശത്ത് താമസിക്കുന്ന വീടുകളിൽ ഇഷ്ടം പോലെ വെള്ളം കാണും പക്ഷെ ഇപ്പം വയലുകളൊന്നും കാണാനില്ല എല്ലാ വയലും നികത്തി പാടങ്ങളെല്ലാം മണ്ണിട്ട് നികത്തി അവിടെ കെട്ടിടങ്ങൾ പണിയുക അല്ലാതെ അല്ലാതെ വീട് വെക്കുക അതിനൊക്കെയാണ് കൂടുതൽ പേരും ചെയ്യുന്നത് പിന്നേന്ന് പറഞ്ഞാല് എന്നിട്ട് കൃഷി ചെയ്യാതെ പുറത്തുന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും നെല്ലും സാധനങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്യും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ പക്ഷെ പണ്ടത്തെ ഒരു കേരളമേ അല്ല കേരളംന്ന് പറയുമ്പോ എന്താ കേരവൃക്ഷങ്ങളുടെ നാടെന്നാണ് അർത്ഥം പക്ഷെ ഇപ്പം തമിഴ്നാട്ടിലോട്ട് ഞാനിപ്പം ഈ അടുത്ത് അടുത്ത് തമിഴ്നാട്ടിൽ പോയിരുന്നു അപ്പൊ അവിടെ ചെല്ലുമ്പോ അറിയാം അവിടെ എന്തോരം തെങ്ങുകളാണ് നിൽക്കുന്നേന്ന് അറിയമോ അത് കണ്ട് കാണുമ്പോ തന്നെ നമുക്ക് തോന്നും അയ്യോ നമ്മുടെ നാട്ടിലൊന്നും ഇതിന്റെ പകുതി പോലും ഇല്ലല്ലോ എന്ന്
ആഹ് ശെരിയാ ഇപ്പാണെങ്കി ഈ കൃഷിന്ന് പറഞ്ഞരു സംഭവ ഇല്ല ഞങ്ങളുടെയും താഴെ ആണെങ്കി വയലാന്നേ അവിടൊന്നും കൃഷി ചെയ്യാനിപ്പം ആൾക്കാരും ഇല്ല കൃഷി ചെയ്യണമെങ്കിൽ തന്നെ നമ്മള് ഈ സാധാരണ ഈ ട്രാക്ടറും ഒക്കെ കൊണ്ടുവന്നിട്ടായിരുന്നു ഈ ഉഴുതു മറിക്കുന്നേക്കെ ഇതിപ്പോ നമ്മൾ അവരുടെ കാല് പിടിച്ചിട്ടൊക്കെയാണ് ഇപ്പൊ അവര് വരുന്നത് തന്നെ വയ്യ ഓടിക്കാനും വയ്യ ഇപ്പം കള പറിക്കാൻ ആരും ഇല്ല കൃഷി ചെയ്യാൻ ആരും ഇല്ല ഇപ്പ അതില് ജോലിക്കാര് തന്നെ പണ്ടാണെങ്കിൽല്ലേ ഞാറ് നടാനാന്നെ ഈ ഒരുപാട് സ്ത്രീകൾ വരുവായിരുന്നു ഇപ്പൊ ഞാറ് നടാനുള്ള സ്ത്രീകൾ ഇല്ല അവരൊക്കൊണെങ്കിൽ വേറെ വേറെ ജോലികൾക്ക് പോവുക ഇപ്പം അങ്ങനെ ഞാറ് നടുന്ന ഒരു ഫാമിലിയേ ഇല്ല അങ്ങനെ ഒരു കുടുംബവേ ഇല്ല അപ്പം നമ്മള് തന്നെ വേണെങ്കിൽ ഞാർ ന ഉണ്ടാക്കി എടുക്കണം അങ്ങനത്തൊരു സ്ഥിതിയാ ഇപ്പം
ആ അത് സത്യാണ് അത് മാത്രല്ല ഇപ്പം അങ്ങനെ മനുഷ്യരുടെ ആവശ്യം ഇല്ല ഒരു ജോലി ചെയ്യണമെങ്കില് ഏതൊരു ജോലി ചെയ്യണമെങ്കിലും ഇപ്പൊ അതിന് യന്ത്രങ്ങളുണ്ട് അതിന് പറ്റുന്ന ഉപകരണങ്ങൾ ഇപ്പം മനുഷ്യ കണ്ടുപിടിച്ചിട്ടുണ്ട് കാര്യം സാങ്കേതിക വി വിദ്യകൾ അത്രത്തോളം പുരോഗമിച്ച ഒരു കാലഘട്ടമാണിത് ഇപ്പ ഇപ്പം മനുഷ്യന്മാര് ആവശ്യമില്ല എല്ലാ ജോലിക്കും യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട് അതും മനുഷ്യന് ദോഷകരമാണ് കാര്യം പണ്ടൊക്കെ മനുഷ്യൻ കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യരായിരുന്നു പണ്ടുള്ളത് അപ്പൊ അവർക്ക് അതനുസരിച്ച് ആരോഗ്യവും ഉണ്ടായിരുന്നു ഇന്നത്തെ മനുഷ്യര് ഒരു ജോലിയും ചെയ്യാതെ മടിയന്മാരായിട്ടിരിക്കുമ്പോ അപ്പോ പല അസുഖങ്ങളാണ് അവർക്ക് ബാധിക്കുകയും ചെയ്യുന്നത്
ആന്നാന്ന് ഇപ്പാണെങ്കി ഈ വയലില് ഒരു ഒരു ഇതിന് പോലും മനുഷ്യന് ആവശ്യമില്ല അത് ഉഴുത് മറിക്കാനാണെങ്കി വണ്ടികള് യന്ത്രംണ്ട് അതിനുള്ളത് പിന്നെ അത് കൊയ്യാനാണെങ്കിൽ പോലും കൊയ്ത് കച്ചി വേറെ നെല്ല് വേറെ ആയിട്ട് ഈ ചാക്കുകളിലക്കി ചാക്കും സീൽ ചെയ്ത് വരും ഈ കച്ചിയാണെങ്കിൽ റോൾ ചെയ്ത് ഈ വണ്ടിൽ തന്നെ റോൾ ചെയ്ത് നമുക്ക് മാറ്റിയിട്ട് തരും ഉം മനുഷ്യന്റെ ആവശ്യമേ വരുന്നില്ല അത് വണ്ടി ഓടിക്കാൻ വേണ്ടിട്ട ഒറ്റ ഒരാള് അത്ര ഉള്ളയിരുന്നു പക്ഷെ പണ്ടൊ ക്കെന്ന് പറഞ്ഞാല് വയല് ഈ കൊയുന്നെന്ന് പറഞ്ഞാൽ ഒരു ഉത്സവം പോലെ ആഘോഷിച്ചിട്ടായിരുന്നു ഈ കൊയ്തു എടുക്കുന്നതും അതിന്റെ നെല്ല് നമ്മള് നെല്ല് അ ടിച്ചാണ് പാറയിലൊക്കെ ഇങ്ങനെ അടിച്ച് ചവിട്ടിയായിരുന്നു എടു ക്കുന്നതൊക്കെ ഇപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റമേ ഇല്ല ഇപ്പൊ ഫുള്ള് വണ്ടിയും യന്ത്രങ്ങളും ആയി മാറി
ആ അത് പണ്ട് നമ്മള് കാള കാള ഉപയോഗിച്ചായിരുന്നു കണ്ടം പൂട്ടുന്നത് നമ്മള് ഞ നമ്മളൊന്നും എനിക്ക് തോന്നുന്നു ഞാനൊന്നും അത് കണ്ടിട്ടില്ല ചിത്രത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കാളകളെ ഉപയോഗിച്ചിട്ട് ഒരാൾ ഇരുന്ന് കാളകള് കണ്ടം ഉഴുത മറിക്കും വയൽ ഉഴുതു മറി ക്കുന്നതായിരുന്നു പക്ഷെ ഇപ്പം അതിന്റെ സ്ഥാനത്ത് ട്രാക്ടർ ആണ് ഒന്നാലോചിച്ച് നോക്കിയാല് മനുഷ്യാധ്വാനം കുറവാണ് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും സമയവും ലാഭിക്കാം പക്ഷെ എന്താ അങ്ങനെയാണെങ്കിൽ പോലും ആഹ് ഏഹ് എന്താ പറയാ ഇങ്ങനെ ഇപ്പൊ ട്രാക്ടർ ഉപയോഗിച്ചാണ് ഇങ്ങനെ കൊയ്തുകൊണ്ടിരിക്കുന്നത് അപ്പ അതിന്റെ ഒരു കുഴപ്പംന്ന് പറഞ്ഞാല് മനുഷ്യരെല്ലാം മടിയന്മാരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനും ഓരോ സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിച്ച വെച്ചിട്ടുണ്ട് മനുഷ്യന്റെ സമയ ലാഭത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ സൗകര്യ ത്തിനും എളുപ്പത്തിനന് വേണ്ടിയിട്ടാണ് മനുഷ്യ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് ഒന്നാലോചിച്ചാൽ ഈ പുതിയ പുതിയ സംവിധാനങ്ങളും ടെക്നോളജിയ ഒക്കെ നമുക്ക് വളരെയധികം ഉപകാരം ചെയ്യുന്നതാണ് അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ കയ്യിലുള്ള ഈ മൊബൈൽ ഫോൺ പോലും
ആന്ന് ആന്ന് തീർച്ചയായും
കേക്ക് ഹലോ
ശരിയെന്നാ വെക്കട്ടെ
ആ എങ്കിൽ ശരി വെച്ചോളൂ
ശരി